ഹെലോ
എന്തെക്കെ വർത്താനം?
ഓഹ് വേറെന്നുല്ല ഇങ്ങനെ പോവുന്നു.
ആഹ് പണികളൊക്കെ കയ്ഞ്ഞോ?
ഇല്ല ഇല്ലാ പണികൾ കഴ്ഞ്ഞില്ല മക്കളെ കൊണ്ട് വിട്ട്ട്ട് വന്നതേഒള്ളൂ.
ഏഹ് എത്ര മക്കളാണ്?
രണ്ട് മക്കള്.
ഏഹ് എത്രം ക്ലാസ്സിലപഠിക്ക്ണ്?
മോളേഴിലും മോനഞ്ച് ലും
ങ്ങാഹ് കൊണ്ടോയ് വിടണോ വണ്ടി വണ്ടി വെരോ?
ഇല്ല ല്ലാ കൊണ്ട് വിടണം ഇല്ല നമ്മള് കൊണ്ട് വിടണം.
സ്കൂൾകറ്റം കൊണ്ട് വിടണോ?
ആഹ് കൊണ്ട് വിടണം.
ആഹ് സ്വന്തം വണ്ടിണ്ടാവുലേ?
ഇല്ല ഇല്ലാ ഏഹ് ഹസ്ബെന്റിനെ ഒള്ളൂവണ്ടി നമക്ക് വണ്ടിയില്ല. ന്നമ്മള് കൊണ്ട് വിട്ടിട്ട്ങ്ങെ ഇവിടുന്ന് ഒരു കിലോമീറ്റെറൊള്ളു കൊണ്ട് വിടുവ.
ആഹ്, ആഹ് ഇവടെ ഒക്കെ പോയിപ്പോഇപ്പോ പോയ്റ്റൊള്ളൂ.
ആഹ്, ആഹ്
മക്കള് മൂന്നാളുംപോയി.
ആഹ്
അവര് രണ്ടാള് ലൈൻബസിന് പോകും ഒരാള് ഓട്ടോർഷക്ക് വിടലാണ്
ആഹാ മഴയുണ്ടോ അവിടെ
മഴണ്ടേ മഴങ്ങനെ ചാറീകൊണ്ട് രാവിലെ ഒന്ന് പോവാ മക്കള് പോവാൻ നേരത്തൊന്ന് നല്ലോന്ന് പെയ്തു
ആഹ് ആഹ്
അയ്ന്റെ മുന്നേന് ചോർന്നു സ്കൂളയെന്നേ പറയ്ണെ സ്കൂൾ പോവാൻ നേരത്തേക്കെ മഴ അല്ലാത്ത സമയത്ത് മഴണ്ടാവൂല
അതെ ഇന്ന് ഞങ്ങ സ്കൂളിൽ പോകാൻ നേരത്ത് മഴയില്ലായിരുന്നു നല്ല വെയിലായിരുന്നു
ഏഹ് പ്പങ്ങനെ ചാറീകോണ്ട്ക്ക്‌ണ്ട്
ഇവിടെതന്നെ ഇപ്പൊ ഇവിടെം മഴയാ
ആഹ് ല്ലാ പണികളൊക്കെ കഴിഞ്ഞോ
രാ ഉച്ചക്കരത്തേ എല്ലാം ആയി പിന്നിനെയും ബാക്കി പണികളൊക്കുന്നതേ ഉള്ളു പിള്ളേരെ ഇട്ടട്ട്പ്പതുക്കഴ്‌ഞ്ഞി പിള്ളാരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവകാശം ഉണ്ടല്ലോ
ആഹ് അങ്ങൻ തന്നെ ഞാനും കാട്ടല് പിള്ളേരെ വിട്ട് കഴ്‌ഞ്ഞ്ട്ടെന്നേണ് ഇട് ക്കല്ലേ പിള്ളേര് പോവാതൊന്നും നടക്കൂല ഇല്ല അവര് ഓലെ മാറ്റിച്ചലും ഒരുക്കിച്ചലും ഇവടെ ചെറിയ മോന് നീക്കുമ്പോത്തിനെന്നെ എട്ട് മണിയാവും വണ്ടിയാണെങ്കി ഒമ്പതേ നാപ്പീന് വരും അപ്പോത്തിനെല്ലാം എടുക്കണം പിന്നെ അവന്റെ എല്ലാ ശുശ്രൂഷകളും കയ്യുമ്പോത്തിനെന്നെ ഒമ്പണിയാവും
അതെ പിള്ളേർ താമസല്ലേ പിള്ളാർക്ക്
ആഹ് വല്യോല് രണ്ടാളും പിന്നെ മദ്രസ്ണ്ടാവോണ്ട് ഓല് രാവിലെ അഞ്ചരക്ക് പോകും പിന്നെ ഓൽ വരുമ്പോ ഏഴരാ എഴേ മുക്കാലാവും
ആഹാ
ന്നട്ട് പിന്നെ ഓല് രണ്ടാളും പിന്നെ അവർക്ക് സ്വയംടുക്കാൻ കഴിയ്ണോണ്ട് അവരന്നെ ഒക്കെ എടുക്കും
ആഹാ ആഹ്
മൂത്തോളൊമ്പീലാണ് രണ്ടാമത്തോളഞ്ചിലാണ്
ആഹ് ഹാ
ചെറുതിനേന്നെ നോക്കണ്ടേ അവനിപ്പന്ന് ചെറുതായ്ട്ടൊര് ചിത്താന്ത്യേനും കരഞ്ഞി ക്കേണ്ന്ന് പൊയ്ക്ക്‌ണത് നല്ല കരയലൊന്നുല്ല ഇന്നെന്തോരു കുറുമ്പും വാശിയും പിടിച്ച് അവന് കഴിക്കുമ്പോ ഫോണ് വാണം പർഞ്ഞയ്ന് വാശിട്ച്ച് ഞാനങ്ങനെ കൊടുക്ക ലില്ല ഫോണ് കൊടുക്കലില്ല അപ്പൊന്ന് വല്യ മോക്കെഴ്‌താന്ണ്ടായിനപ്പോക്ക് ഫോണ് വാണം പർഞ്ഞപ്പോന് വാസി ഓന് വാണം പർഞ്ഞ്
പിള്ളേരെല്ലാം അത് തന്നെ ഇവിടെയെല്ല അതിവിടെ അതന്ന ഒരാളെഎടുക്കുമ്പോ ഇവിടെ അത് തന്നെ അല്ല ഒരാൾ എടുക്കുമ്പോ അടുത്ത ആള്ന് വേണം
ക്കെഞാന് ഫോണ് ഉപയ ക്കാൻ കൊടുക്കടലില്ല അവർക്കെപ്പളേലൊരു വാസി പിടിക്കുമ്പോ മാത്രം കാണാൻ കൊടുക്കലുള്ളൂ
അതെ ഇവിടെ അങ്ങനെ കൊടുക്കത്തില്ല എഴുതാനെടുത്തോണ്ട് പോകുന്നേ ഉള്ളൂ
ആഹ് ഇവിടേം അങ്ങനന്നെ എയ്താൻ കൊടുക്കും അല്ലാതെ ക റീൽസ് ചെലപ്പൊനീ ഭക്ഷണതവേ കഴിച്ചിട്ടില്ലെങ്കില് കുറുമ്പുടിച്ച് കൊടുക്കുമ്പോ അങ്ങനെ കൊടുക്കും പിന്നെവിടെ എന്റുമ്മ വരാണെങ്കില് ഉമ്മാനോട് പറയും ഉമ്മച്ചി ഇനിക്ക് ഫോണ്തരണില്ലാറയും അപ്പൊ ഉമ്മാറിയും കൊടുക്ക്റയും അങ്ങനെ കൊടുക്കും അപ്പോൽക്ക് ഉമ്മമ്മാനെ കാണുമ്പൊ വേറൊരിതാണ് അപ്പം ഉമ്മുമ്മാ അത് അങ്ങനെ നൊലോൾപ്പിക്കണ്ട അത് കൊടുക്ക്‌റയും
ഇവിടതിന് വഴക്കാ ഫോൺ കൊടുക്കുന്നന്ന് പറഞ്ഞോണ്ട്
ആഹ് ഇബടെ വല്യോൽക്കങ്ങനല്ല വല്യോൽക്ക് ഫോണ് വേണംന്നൊന്നുല്ല ഓൽക്ക് പിന്നെ വല്ല്യോലായതല്ലേ ചെറിയതിനാണ് ഫോണ്
ഇവിടെ വലുതിനാ ഫോണ് ചെറുതിന് ഫോൺ വേണ്ട
ആഹ് അവർക്ക് പിന്നെ വെയ്താനും പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊക്കെ അയ്ന് ഫോണ്ക്കാണല്ലൊ വിടുന്നത് ഞാൻ പറയും ഞങ്ങളൊക്കെ പഠിച്ചീന കാല ത്ത് ഫോണ് എണ്ടായിറ്റാണോ ഞങ്ങളെഴുതീനത് പറഞ്ഞ് കൊറേ വഴക്ക് പറയും ഞാനവരെ
അതെ നമുക്ക് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പഴത്തെ കാലത്തല്ലെ ഫോണെല്ലാം ആയത്
ആഹ് ഞമ്മള് പഠിച്ചീനന്ന് ഫോണ് ഇല്ലല്ലൊ
അതെ പിള്ളാരോട് പറഞ്ഞാ മനസ്സിലാകത്തില്ല
ഞാൻ പറയും മക്കളോട് പറയും ഇങ്ങള് ഫോണ് ഇണ്ടായിട്ടാണാ ഞങ്ങളൊക്കെ എഴ്തീനെ ഞങ്ങളൊക്കെ ഹോം വർക്ക് ചെയ്തിട്ടില്ലെങ്കി ഞങ്ങക്കൊക്കെ എന്ത് പേടിയാറ്റാം പറയാ വെറ ക്കക്കെ ഞങ്ങളൊക്കെ അറിയ്
അതെ നമക്കായിരുന്നു ബുദ്ധിമുട്ട്
ഇപ്പത്തെ കുട്ടികക്ക് അങ്ങനെയല്ലല്ലോ ഇപ്പൊ ജെമിനി പറഞ്ഞൊരു ആപ്പിണ്ട് അതില് പോയാ എല്ലാം കിട്ടും
അത് ടീച്ചർമ്മാരും പറയുന്നുണ്ട് സ്കൂളി പിള്ളേരും മാത്‌ സിന്റെ ഒരു ഹോം വർക്ക് വിട്ടാല് ജമിനിയോട് ചോദിച്ചിട്ടാ ചെന്ന് ചെയ്തോണ്ട് ചെല്ലുന്നേന്ന് ജമിനിയൊള്ള പൊട്ട തെറ്റെല്ലാം പറഞ്ഞ് കൊടുക്കും
ആഹ് ഇപ്പൊ ജമിനി പൊട്ടത്തരവും പറഞ്ഞ് കൊടുക്കും ശരിയും പറഞ്ഞ് കൊടുക്കും ഓല് ജമിനിൽ നോക്കി എഴുതോം ചെയ്യും
അതെ ചെ ചെലര് നല്ല രീതി പറഞ്ഞു കൊടുക്കും ജെമിനി ചെലേ അല്ലാത്തതെക്കേ കണക്കാ
ഞണക്കാണ് ഇവിടൊക്കെ അങ്ങൻതന്നേണ് രണ്ടാമത്തോള് ഫുള്ള് ജമിനീല് നോക്കീട്ടെഴുതി പോവും
ഇവിടെ ഞാൻ പറഞ്ഞു ഇന്ന് ജമിനിയോട് ചോദിക്കരുത് ജമിനി പൊട്ട ഇതേ പറയത്തൊള്ളു ജമിനിയോട് ചോദി ക്കരുത് ടീച്ചർ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാലും അവര് ജിമിനിയോടെ ചോദിക്കത്തൊള്ളൂ
എന്നട്ട് ഉച്ചക്ക് എന്ത് ഭക്ഷണൊക്കെ കൂട്ടാനും കറിയൊക്കെ ആയോ
ആഹ് അത് രാ പിള്ളേർക്ക് പൊതി കൊടുത്ത് വിടണാമായിരുന്നേ
ആഹ് ചോറ് കൊടുത്ത് വിടണ്ടി വരൂല്ലേ ഗവർമെന്റ് സ്കൂളൊന്നും ആവൂലല്ലേ
ആഹ് സ്കൂളിലൊണ്ട് അവര് സ്കൂളീന്ന് കഴിക്കത്തില്ല
ആഹ്
അങ്ങനെ അവർക്ക് വീട്ടിലെ കൂട്ടാൻ കൂട്ടി വീ അവിടെ വെക്കുന്നത് കൊള്ളത്തില്ലെന്നാ അവര് പറയുന്നെ നമു ക്കറിയത്തില്ല
അവര് പറയുന്ന കൊള്ളത്തില്ലന്ന പറയുന്ന അങ്ങനെ അവർക്ക് അവര് പറയുന്ന വീട്ടിലെ ആവുമ്പം
സ്‌കൂൾത്തെ ഭക്ഷണം കഴിച്ചാ ഛർദ്ദിക്കും അങ്ങനേണന്നൊക്കെ പറയും
അത് വൃത്തിയായിട്ടല്ലല്ലോ വെക്കുന്നത് നമ്മള് വെക്കുന്ന പോലെ വെക്കത്തില്ലല്ലൊ
ആഹ് ആഹ് ഇവിടെ വ വലിയ മോള് വാങ്ങും രണ്ടാമത്തെ മോള് ഓക്ക് ഇഷ്ടല്ല അവള് അവിടുന്ന് കഴിക്കൂല പറഞ്ഞ് ഓള് കൊണ്ടോവലാണ് ചെർത് പിന്നെ അവിട്ന്ന് കഴി
ഇവിടെ മോൻ അവിടുന്ന് കഴിച്ചോണ്ടിരുന്നതാ അവനും ഇപ്പൊ പറയുന്നെ എനിക്ക് വേ ണ്ടാ എനിക്ക് ഇവിടുന്ന് തന്നാ മതിയന്ന് അതോണ്ട് പിന്നെ ഇവിടുന്ന് പൊതി കൊടുത്ത് വിടും
ഏഹ് ഇവിടെ ചോറും പിന്നെ ഓൽക്ക് പൊരി പൊരി ഒള്ളു പറ്റാ കേങ്ങ് പൊരി അങ്ങൻത്തെക്കൊള്ളൂ പറ്റിയ
ആഹ് ആഹ് ഏ ഇവിടെ പിന്നെ ബിരിയ് ബ് ആഹ് ആഹ്
വലിയ മോള് പിന്നെ കൂട്ടാനൊന്നും കൊണ്ടോവൂല്ല ഓള് പിന്നെ അവിടുന്ന് വാങ്ങും ഇതാക്കും ഉം രണ്ടാമത്തെ മോക്കും ചെറിയ മോനും കൂട്ടാൻ വാണം
എടെ പിള്ളർക്ക് ബിരിയാണി കിട്ടുവല്ലോ വെള്ളിയാഴ്ച ദിവസം
ആഹ് ഇവിടെ ചെലപ്പൊക്കെ ഒള്ളു കിട്ടല്
ആഹാ ഇവിടെ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച മാത്രഉണ്ട് ബിരിയാണി
ആഹ്
പിള്ളേര് പിന്നെ വെള്ളിയാഴ്ച പൊതി ആഹ് ഇല്ല ഇല്ല പ്ലസ് ടു വരെ ഇല്ല ഏഴ് വരെ ഒള്ളൂ.
ഇവിടെ പത്താം ക്ലാസ് വരെ ആ പത്താം ക്ലാസ് വരണ്ട്.
ആ ഇവിടെ ഇല്ല ഇനിയും അടുത്ത പേരക്ക് ഇവിടെന്ന് വേറെ സ്കൂളിൽ ആക്കണം നമ്മള്.
ആഹ് എന്നിട്ട് തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞോ.
അത് കഴിഞ്ഞു പിള്ളേരെ കൊണ്ട് വിടണ്ടേ പിള്ളേരെെ കൊണ്ട് വിടുന്ന കൂട്ടത്തി കുളിഞ്ഞിട്ട് പിന്നെ. നമ്മൾ പിന്നെ അടുത്ത പണി ചെയ്യണം അന്റെ കൂടെ തു തുണി ഉണ്ട് അല ക്കാൻ തുണി അലക്കിഇല്ല മഴക്കറും വന്നു മഴ പെയ്യുന്നുണ്ട് ഇടാൻ സ്ഥലം ഇല്ലേ.
തുണികൾ അലക്കാനുണ്ട് ഒക്കെ ഇനി മിഷീനിൽ കൊണ്ട് ഇടട്ടെ കൈയിന് സുഖല്ലാത്തൊണ്ട്. മിഷീനിൽ ഇടലാണ് ഇപ്പാ കൊർച്ച്‌ ദിവസയിട്ട്.
ആഹ അലക്കാൻ പറ്റ് ഏ എന്തായാലും നമ്മൾ അലക്കിയൊണ്ടും പ്രയോനം ഇല്ല ഒണങ്ങത്തില്ല.
ലാ ഒണങ്ങത്തില്ല.
ഭയങ്കര തുണി അങ്ങ് നാറൂവ ഈ മഴ
ഇല്ലേ ഓണങ്ങി കിട്ടൂല. ആ ഈ കുട്ടികളെ യൂണഫോം ഒക്കെക്കെയണ് കട്ടിലൊക്കെ ആണെങ്കിൽ തീരെ ഒണങ്ങി ക്കിട്ടൂല.
അതെ ഇവിടെ ആണെങ്കി പയാ ഒന്നാമത് പാന്റ് ആയൊണ്ട് വല്ല്യ ബുദ്ധിമുട്ടാ. യൂണിഫോം ആ ഒണങ്ങാൻ തന്നെ വേ
ആ ഒണങ്ങാൻ താന്നെ ബുദ്ധിമുട്ടാക്കാം.
അങ്ങ് തേച്ച് കൊടുക്കാനൊക്കുവോ അതു ഒക്കത്തില്ല പനിയും പിടിക്കും.
ആഹ്
ടീച്ചർമാർ പറാന്ന ഇപ്പൊ യൂണിഫോം ഇട്ടോണ്ട് വർനൊന്ന് അവർക്ക് നിർബന്ധം.
ആ ഇപ്പൊക്കെ നിർബന്തം ഇവിടെ യൂണിഫോമ്. മാറിയൊണ്ട് കഴിഞ്ഞ വർഷം മാറിയതാണ് അപ്പൊ ഇപ്രാവശ്യം വല്യ രണ്ടാമത്തെ മോക് കഴിഞ്ഞ പ്രാവശ്യം ഷിമ്മിയേനും. ഇപ്പ ഒക്കെ ചുരിദാറ് വാണംകൊട്ട് പോല ചുരിദാറ്
അതെ ആഹ് ഇവിടെ അത് തന്നെ. ഏ യൂണിഫോം കഴി കഴിഞ്ഞ വേക്ക് വരെ ഏ യൂണി പാവാടെം ബ്ലൗസുംആരുന്നു.
ആഹ്
അത് മാറ്റി അവര് ഈ വക കഴിഞ്ഞ വക്കത്തെ യൂണിഫോം മാറ്റി ഇപ്പം വേറെ യൂണിഫോം ആക്കി..
ആഹ് ഇവിടെ കഴിഞ്ഞ വർഷം ആണ് മാറിയത് കഴിഞ്ഞ വർഷം. രണ്ടു കൂട്ടം വെറുതെടുത്തു സിമ്മി അയിമ്മാകൂടെ ഒരു ഇത് അടിച്ചതേന് ഷർട്ട് പോലെ അടിച്ചതേയ്രുന്നു ഈ വർഷം ചുരിതാ ഈ പ്രാവശ്യം ചുരിദാർ വേണം പറഞ്ഞപ്പോ രണ്ടൂട്ടം ചുരിദാർ അടിച്ചു..
ആഹ് ഹാ..
മോന് പിന്നെ സ്കൂളിന് കിട്ടി ഓനു പിന്നെ ടോസറും കൂപ്പായാണ്.
ആ സ്കൂളിന്ന് കിട്ടത്തില്ലേ.
സ്കൂളിന്ന് പൈസ കൊടുക്കാണേ.
പൈസാ കൊടുക്കണോ.
ഓല് ഇപ്പോതരൂല ഗവൺമെന്റ് ഇപ്പ തരുന്നില്ല തോന്ന്‌ണ്. ഇനി അമ്മള് പൈസ കൊടുത്താണ്ട്..
ഇവ്ടെ ഗവൺമെന്റ് സ്കൂളാ ഞങ്ങള്ടെ ഇവിടെ ഇങ്ങട് തുണി ഫ്രീ ആയിട്ടാണ് പിള്ളേർക്ക് കൊടുക്കുന്നെ.
ആ ഓര് അക്കൗണ്ട്ക്ക് പൈസ ഇട് ആണ്.. പിന്നെ കഴിഞ്ഞ വർഷം ത്തെ യൂണിഫോമിന്റെ പൈസ അക്കൗണ്ട്ക്ക് ഇട്ട് ക്കാണ്.
ഒരു യൂണിഫോമിന്റെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് നമ്മളത് അവർക്ക് തന്നെ തിരി. തിരിച്ച് കൊടുക്കണമന്ന് പറഞ്ഞു.
ഹെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കഴിഞ്ഞ വർഷം മാറിയോണ്ട് പിന്നെ സീലാ അവിടുന്ന് അവര്. ഇട്ത്ത്കാണ്ട് അടിച്ചുകാണ്ട് അവരന്നെ തന്ന്ക്കാണ്. സ്ക്കൂൾന്ന് തന്നെ അടിച്ച് തന്ന്ക്കാണ് കഴിഞ്ഞ വർഷം. ഇക്കുറി പിന്നെ ഞമ്മള് സീലെടുത്ത് ഞമ്മൾ അടിക്കണം.
ആഹ് അതെ നമ്മള് ഇവിടെ തുണി കൊണ്ടുവരും നമ്മളാരേലും കൊടുത്ത് നമുക്ക് തയ്ക്കാൻ അറിയാര്ന്നേ നമുക്ക് വീട്ടിൽ മെഷീനുണ്ട് അത് ഇട്ട് തയ്ച്ചാ മതിയായിരുന്നു നമുക്ക് മെഷീൻ ഇല്ല നമുക്ക് മെഷീനുണ്ട് പക്ഷെ അറിയത്തില്ല തയ്ക്കാൻ നമ്മള് പഠിച്ചിട്ടില്ലല്ലോ
ആ ഞമ്മളും ഞങ്ങളും പഠിച്ചിട്ടില്ല ദേപലെ ഭർത്താവിനെ അറിയാം പെൺ പെൺകുട്ടികളുടെല്ല ആൺകുട്ടികളെ യൂണിഫോമ് ഷർട്ട് പാന്റ് ഒക്കെടിക്കും
ആഹ് എടാ ഞാനും ഇങ്ങനെ
ത്താലൊക്കെ അടിക്കും ചുരിദാറൊകഴിച്ചാ അടിക്കും
അതെ പഠിക്കണന്ന്ഓർത്തിരിക്കുവ പഠിക്കണം നമ്മള് ഒരു
എന്റെ ഉമ്മാക്ക് അറിയാം ഉമ്മ ഉമ്മാന്റെ മാക്സി ഷേപ്പ് ആക്കലും കീറിയതും പഴയതൊക്കെ ഉമ്മ തന്നെ അടിക്കുക
ഞാനും അതന്നെ വീട്ടിലെ എല്ലാം കീറിയതെല്ലാം അടിക്കും പക്ഷെ നമുക്ക് ഒരു തുണി നല്ലൊരു തുണിയാ തയ്ക്കാൻ ഒരു പേടി നമ്മള് തയ്ച്ചു തെറ്റിപ്പോയാൽ എന്തോ ചെയ്യും
ഒരു മാക്സി ഒക്കെ അടുക്കണമെങ്കി തന്നെ ഇപ്പ എത്രയാ പതിനഞ്ചോ ഇരുപതോ മുപ്പൊ ഒക്കെ കൊടുക്
മുപ്പത് നാപ്പ അമ്പത് രൂപ കൊടുക്കണം ഒരു നൈറ്റി തയ്ക്കുന്ന ആഹ് അമ്പത് രൂപ കൊടുക്കണം
വീട്ടിലുണ്ടെങ്കി സുഖണെന്നാ പിന്നെ നമുക്ക് അടിക്കാല നമ്മടെ വി നില്ലാട്ട ഞങ്ങെ തറവാട്ടിലുണ്ട്
ആഹ് ആ അത് അത് പഠിക്കണം കേട്ടോ യൂട്യൂബിൽ ഉണ്ടല്ലോ യൂട്യൂബിൽ നോക്കി അതും
ആഹ് ഇവിടെണ്ട് ഞങ്ങളവിടുന്ന് കൊറച്ച് കുച്ച് അങ്ങാടിക്ക് പോയി അവിടെ പഠിപ്പിക്കണണ്ട് ഇനി പഠിക്കാൻ പോണം
ഇവിടെയും പോണേ ഞാനും പോണം ന്നോർത്തിരിക്ക ഇവിടെയും പഠിക്കണേ പീസ് കൊടുക്കണം ആയിരം രൂപ കൊടുക്കണം
ആഹ് ആഹ് ആ ഇവിടെ അങ്ങെനെ തന്നെയാണ് ഒരു ഒരു മാസത്തിന് ആയിരം റുപ്യ രണ്ടു മാസത്തിന് രണ്ടായിരം റുപ്യ
അതുകൊണ്ടാ പിന്നെ ഉം പ്പോ പോന്നില്ലാന്നച്ച് അവക്ക് സ്ത്രീകൾക്ക് പെൻഷൻ കിട്ടുമന്ന് പറഞ്ഞു അതെലും കിട്ടൂന്ന് ഓർത്തിരുന്ന് അതും ഇപ്പൊ കിട്ടാറില്ല
ആഹ് ആഹ് ഇന്നായിക്കോട്ടെ ഞാന് പിന്നെ വിളിക്കാം
ആഹ് ഓക്കെ ശരി ഓക്കെ